ഹലോ
ഹലോ
ഹലോ
ആഹ് കേൾക്ക്ണില്ലേ കേക്കുന്നില്ലേ ഹലോ ഹലോ
ആഹ് കേക്ണ്ട്
ആഹ് പിന്നെയ് ഞാൻ വിളിചതയ് അവടെ ഇപ്പ വര ഷ ആഹ് എയ്തിക്കോ ഞമ്മള് മറ്റേ ഒപ്പം പഠിച്ചിരുന്നവരുടെ ഒരു ഏഹ് മീറ്റപ്പ് സംഘടിപ്പിക്കാം പോവ്ണ്ട്
ആഹ്
അറിഞ്ഞിന്നോ
ഏഹ്
അറിഞ്ട്ട്ണ്ടായിരുന്നോ
ഇല്ല
ഹോം അത് പ്പൊ നമ്മള് എവടെ വെച്ച് നടത്തണന്ന്ള്ളത് തീരുമാനായിട്ടില്ല. ചെലോല് പറിണത് സ്കൂളിലെന്നെ നടത്താ ചെലര് പറിണ് ണ്ട് നമ്മക്ക് പൊർത്ത് എവിടെങ്കിലും വല്ല പാർക്കിലോ അല്ലെങ്കി വല്ല മാളിലോ ആക്കാന്നും പറിണ്ട്
ആഹ്
ഉം ഉം ഡേയ്റ്റ് അട് താഴ്ച്ചാന്നൊക്കെ പറിണ്ട് അന്റെ അഭിപ്രായന്താ?
ഹലോ
ആഹ് അന്റെ അഭിപ്രായന്താ ഒയ്ച്ച
നല്ല അഭിപ്രായം മീറ്റപ് അറിമ്പോ നമ്മള് അയിന്റെ ശേഷം കൊറെ കോൺടാക്ട് ഇല്ലാത്തോല്ണ്ടല്ലോ
ഉം
നല്ല
ഉം എല്ലാർക്കും ഒന്ന് കാണാ
ഉം
എന്താ അപ്പൊ ആദ്യങ്ങനെ എല്ലാരോടും വിൾച്ച് ചോയിച്ചിട്ടേ ഹലോ ഹലോ
ഉം
ആഹ് ആദ്യെ എല്ലാരോടും ഒന്ന് വിൾച്ച് ചോയ്ച്ചിട്ടേ എല്ലാരുംങ്ങനെ ഓക്കെ ആന്ന്ണ്ടെങ്കില് ഗ്രൂപ്പ് ഇണ്ടാക്കാന്ന് പറിയ്ണ്ട് ഉം
ആഹ് ആഹ് ഹലോ
ഇറ്റങ്ങള് ആദ്യം തന്നെ ആഹ് ആദ്യം തന്നെ ഗ്രൂപ്പ് ഇണ്ടാക്കിയാ എന്താറിയോ
ആഹ് ആഹ്
ആരും പിന്നെ ഒന്നും മുണ്ടൂല പിന്നെ നട്ക്കൂല
ഉം അല്ലപ്പ എല്ലാർക്കു ഓക്കെ ആണോ
ആഹ് ഓരോര്ത്തരങ്ങനെ വിൾച്ചോണ്ട്ക്ക്ണൊള്ളു അപ്പൊ വിൾച്ച് ട്ട് ഓക്കെന്ന് പറയുന്നവരെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ഇണ്ടാക്ക ഉം ഓൾറെഡി ഇല്ല ഗ്രൂപ്പില് പറഞ്ഞാലൊന്നും മറുപടി പറീലെ ആഹ്
ആഹ്
അപ്പ പിന്നെ എല്ലാരിം ഓരോരുത്തരെ വിളിക്കാവും വിളിച്ചോണ്ട്ക്ക്ണ്ട് അപ്പൊ ഇന്നട്ട് വിൾച്ച്ട്ട് ഓക്കെ പറയുന്നോലെ ആ ഗ്രൂപ്പില് ആഡ്യ്യാ ഫേന് ഓഫാകണോ ഏഹ് ഇന്നട്ട് പിന്നെ റെഡി ആണ്ന്ന് ആഹ് റെഡി ആണ്ന്ന് ഉറപ്പ്ല്ലോലെ മാത്രം ഗ്രൂപ്പ്ക്ക്ടാം വാണ്ടീട്ടാ ഇന്നാ പിന്നെ ബാക്കി ചർച്ചകള് അയില് നടത്തിയാ പോരെ
എല്ലാരും പർഞ്ഞാലെ
ആഹ്
കൊർച്ചാൾക്കാരൊക്കെ എന്താ ഇണ്ട്ന്ന് പറഞ്ഞോലുണ്ട്
ഇല്ലാന്ന് പറിണോലൊക്കണ്ട്
ആഹ്
ചെലോല് പറഞ്ഞത് നോക്കട്ടെ ചോയിച്ചിട്ട് പറയാം വീട്ടില് ചോയിച്ചിട്ട് പറയാ ഹസ്ബൻഡിന്റെ അട്ത്ത് ചോയിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് അങ്ങൻത്തെ വേറെ ഒരു ഗ്യാങ്ങുണ്ട്
ആഹ്
പിന്നെ ചെലൊല് അതേ പറ്റൂലാന്നും പർഞ്ഞ്ണ് ചെലൊല് വരാം നോക്കാന്ന് പറഞ്ഞോല്ണ്ട് അപ്പ ഇതീല് അത്രീം ഒറപ്പ് പറിണോലെ മാത്രാണ് ഗ്രൂപ്പ്ക്ക് ആഡ്യ്യുന്നൊള്ളു
ആട്ട എഫ്
അത്രയും ഉറപ്പ് പറയിണോരുണ്ടാ വോലൊ
ആഹ്
അങ്ങനെല്ലോലെ മാത്ര ഗ്രൂപ്പ്ക്ക് ആഡിയ്യാ. അന്നെപ്പത്തെ ചെയ്യണ് ആഡിയ്യണോ അനക്ക് കൊഴപ്പല്ലല്ലോ
ഏഹ് ഇല്ല ആഡ് ചെയ്താള
കൊഴപ്പ ഫാമിലീലൊന്നും കൊഴപ്പല്ലല്ലോ വരുന്നീന്
ഏഹ് ഇല്ല കുട്ട്യാൾ
കുട്ടികളെ കൊണ്ടുവരുന്നെന് കുഴപ്പൊന്നുമില്ല നമ്മൾ ചിലപ്പോ ഒരു പാർക്കിലാക്കാനാണ്
നോക്കീട്ട് തീരുമാനിക്കലേ ഹലോ ഹലോ